ഹലോ ആ കേക്ക കേക്ക
ആ പർഞ്ഞോ ഏച്ചി എന്ത് വിശേ ഷം ഇപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഡ്യൂ ട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പാെ ഇപ്പൊ കൊറച്ചാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ റൂമില് അപ്പൊ അതിങ്ങനെ കഴിക്കാൻ വേണ്ടീട്ടിങ്ങനെ നോക്ക്ന്ന്
ആ അപ്പാ ഹ് ഭക്ഷ്ണൊക്കെ
ഭക്ഷ്ണൊക്കെ കമ്പനി തരും
അതേയല്ലേ ജോലി എന്താ
ആ ഏ
ജോലി
ജോലി ഡാറ്റാ എൻട്രി
ആ ആ ആ പിന്നെന്താണ് വിശേഷം? മഴയൊക്കെ ഇണ്ടോ അവിടെ?
ആ ഇന്നിപ്പം ഇന്ന് എടവിട്ട് എടവിട്ട് മഴ പെയ്യുന്നുണ്ട്
അതേല്ലേ ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ വെയിലാരുന്ന് ഉച്ച വരെ. ഉച്ചതിരിഞ്ഞിങ്ങനെ വെറുതെ മൂടി ടി നിക്കൺട് മഴയൊന്നുല്ല.
അപ്പൊ ഡ്രസ്സൊക്കെ ഒണങ്ങി കാണുവല്ലോ
ആഹ് അല്ലാണ്ട് രണ്ട് മൂന്നു ദിവസായില്ലേപ്പൊ അടുപ്പിച്ച് വെയിലന്നെയാണല്ലോ മഴയൊന്നുല്ലല്ല
ഞാനിവിടെ ഡ്രെസ്സലക്കാട്ടിട്ട് ഫുള്ളും മഴ നനഞ്ഞു
ആഹ് ആഹ് പൊറത്തിട്ട് പോയിട്ടുണ്ടാവുവല്ലേ ആഹ് ഇപ്പം മഴ പെയ്തപ്പോ ത്തീലാല്ലേ
പറ്റീല
ആ
ഓ ഓർത്തില്ല ആ കാര്യം
അതേല്ലെ ആ ആ
മ്
പിന്നെ നല്ല കൃഷിക്കെ ഇള്ള നാടാണോ
ഓ വയനാട്ടില് പിന്നെ കൃഷിയില്ലാണ്ടിരിക്കുവോ
സ്ഥലം പറയണ്ടാ
ആഹ്
പറഞ്ഞാ മതി
ഓക്കെ
ആഹ് ആഹ് പിന്നെ പടോക്കെ കാണാറുണ്ടോ
ആ പടം കാണാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് പോയി കണ്ടത് മറ്റേ വേറെ ഒരു പടമാണ്
അതെ ല്ലേ ആ
ട പോയി കണ്ടേ
അതെയല്ലേ ആ തിയേറ്ററിലൊന്നും പോവൂ ല്ലാ വീട്ടില് മാ മോനായിട്ട് ഇരുന്ന് ഉം മൊബൈലില് കാണും ഇടക്കൊക്കെ കാണുള്ളോ എപ്പോഴും അമ്മ കാണൂലെ ലാസ്റ്റ് ക കണ്ടത് വാഴെ
ആഹ ഞാൻ അയിതിനേക്കാളും മുന്നേ കണ്ടതാ ആ പിന്നെ തിരക്കും കാര്യങ്ങള ആയതൊണ്ടേ അ പോവാന ഒന്നും പറ്റില്ല ഇവിടെ പിന്ന ആളും ഇല്ല അപ്പൊ അവരുടെ മണിയും കൂടി നമ്മള എടുങ്ങേണ്ടതന്ന അപ്പൊ പെട്ടു
പോകാൻ പറ്റില്ല ആഹ പിന്നെ വേറെന്താണ് വിശേഷം
വേറെ എന്നാ ച്ചി അങ്ങനെ പോകുന്നു
ആഹ ഉരുൾ പെട്ടിയ സ്ഥലത്താണ് നിങ്ങള്
അല്ലല്ലല്ല അതൊക്കെ നമ്മളവിട്ന്ന് കൊറ കിലോമീറ്റർ പോണം
പോണമല്ലേ, ആ.. നല്ല ഭംഗിയുള്ള നാടല്ലേ
പിന്നെ, നല്ലഭംഗി കാണാന് ഹലോ സുഖമാണോ ഇളനീർകാർക്കൊക്കെ നല്ല സുഖമാണ് മഴക്കാലത്തു മാത്രം. മഴ പെയ്താൽ പിന്നെ നിൽത്തത്തില്ല. ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. അ.. നമ്മക്കത്രവലിയഒരുസീനൊന്നുമില്ല, നമ്മക്കവിടെ ആ ഒരു അങ്ങനെ ഒരു പ്രശ്ന നാമെല്ലാം
ആ.. അതല്ലാ, ഭയങ്കരമൊരു വലിയയൊരു സംഭവം നടന്നതല്ലേയപ്പം
ആ.. അതുനമ്മളെത്രയോ കിലോമീറ്ററപ്പു- അപ്പുറത്താ
എല്ലാവരും വന്നാലുമെല്ലാവരും വിഷമിക്കുമെടീ സമയമാണ് എന്തോരാൾക്കാരുടെ ജീവൻ പൊലിഞ്ഞെന്തോരമാണ് എല്ലാവരും വിഷമിച്ചു. കേക്കണവരുകേക്ക് നമ്മളൊരു വലിയവിഷമമുറങ്ങിയ ആൾക്കാർക്ക, ഒരു പാട് ആൾക്കാരങ്ങനെയാ..
മ്പവല്ലേ
ആ. അതുതന്നെ രാത്രിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ ഓടി രക്ഷ
ആ രാത്രി വെട്ടവുല്ലാ, വെളിച്ചവുല്ലാതെ എങ്ങനെഓടാനാ, എടെക്കോടാനാ
അതന്നെ, അവിടൊന്നും നിങ്ങളെ സ്ഥലത്തൊന്നും വലിയ കുഴപ്പമില്ലല്ലോ
ഇല്ലില്ല, നമ്മടെ സ്ഥലത്തൊന്നും കുഴപ്പമില്ലാതെപോന്നു. ദൈവ അനുഗ്രഹിച്ച് ഒരു പ്രാവശ്യമുണ്ടായിരുന്നു. അത്, നമ്മളത് പിന്നെ ഏ. ഒരു രണ്ടുമൂന്ന് കിലോമീറ്ററ് അങ്ങോട്ടുപോണം
ആ
നീയോ മലേന്റെഅടില് ജെ. സി. ബി. യുംവച്ച് പണിയെടുക്കും
ആ
അപ്പആ മണ്ണിളകിയിട്ട്, അങ്ങനെ രണ്ടുപേര് പോയായിരുന്നു ഒരു ഭാര്യയുംഒരുഭർത്താവും വീട് തിരിഞ്ഞുപോയി.
അതേല്ലേ, ഓ
അവര്ടെ മ ക്കള് പിന്നെ രക്ഷപെട്ടു ആ എന്തോ മൂത്ത മൂന്ന് മക്കളൊണ്ടാരുന്നു അപ്പം മൂത്തവൻ എന്തോ സൗണ്ട് കേ ഇതാക്കി നോക്കിയപ്പോ ഡോർ തൊറക്കാൻ പറ്റൂല എന്നിട്ട് ബാക്കിഉള്ള അനിയൻമാരെ എല്ലാം ഓട് പൊളിച്ച് പൊറത്തെറക്കി
ആ ആ
അച്ഛനു അമ്മേനേം രക്ഷിക്കാൻ പറ്റിയില്ല അവര്ടെ മേത്തുക്കൂടെ സ്ലാബ് വീണു
ഓ ശോ
അപ്പ പിന്നെ ആ കെടന്ന എങ്ങനെ ആണോ അതേപോലെ തന്നെ ണ്ടാരുന്നു ആ സ്ലാബ് മാറ്റിയപ്പോ
ഓ മണ്ണ് എന്തായിരിക്കും ജിവൻ പോകുമ്പള്ള ആ അങ്ങനെഒക്കെ വന്ന് വീണ് ജീവൻ പോവ്മ്പം
ഫ്രണ്ടിലേക്ക് ആണെങ്കി വീട് ഇങ്ങനെ തിരിഞ്ഞു
തിരിഞ്ഞുപോയല്ലേ
തിരിഞ്ഞു പോയി
അപ്പം വീട്ടിൽ ഇഞ്ഞ് എന്നാ പോണത്
എപ്പഴൊന്നും പോക്ക് ഒണ്ടാവില്ല മഴേം ഇതൊക്കെ അല്ലേ പിന്നെ ഇവിടെ പണിം ഇല്ല ആളും ഛെ പണിയുംണ്ട് ആളും ഇല്ലാതോണ്ടേ
ആ ആ ആ പണിയാൻ ആളില്ലാലെ
എ എ
ആ എപ്പളാണ് അല്ലാത്തപ്പം എ എങ്ങനെ പോണത് മാസം പോകൊ
മാസം ഒന്നും പോകില്ല മാസം പോയ ആകെ ഒരു മാസം നമുക്ക് രണ്ട് ലീവെ കിട്ടത്തൊള്ളൂ അപ്പ പിന്നെ മാസം ഒന്നും പോവില്ല ഇപ്പ കഴിഞ്ഞ ഈസ്റ്ററിന് പോയി വന്നേ ഒള്ളൂ
ആ ആ അങ്ങനെ പോവുള്ളുലെ
ആ അങ്ങനോക്കെ പോകുവൊള്ളൂ പിന്നെ എന്തേലും ഒക്കെ ഉണ്ടങ്കി മാത്രമേ പോവൊള്ളൂ അല്ലാണ്ട് എപ്പളും എപ്പളും പോയിട്ട് കാര്യമില്ല
ആ
കാര്യല്ലാനല്ല നമ്മള് പോയിട്ടുണ്ടെങ്കിലും പിന്നെ കൊറച്ച് ദിവസം കഴിയുമ്പം പിന്നെ ഒര് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം ഇവ്ട്ന്ന് വിളിവരും വരാനായില്ലേ വരുവോ എപ്പഴാവരുവാ ആളില്ലല്ലോ
ആ ആ
അപ്പ ആ വീട്ടില് ള്ളര് കാണണം ഒന്നും പറയില്ലേ
ആ പറയും ചോയിക്കാൻ തൊടങ്ങിട്ടോണ്ട് പാപ്പേം അമ്മേം ഒക്കെ ചോയിക്കാൻ തൊടങ്ങിട്ടോണ്ട് എപ്പളാ നീ വരുന്നെന്ന് ച്ച് ചേച്ചിം ചോയിച്ച മറ്റേ എപ്പഴാ വരുവാ
ആ ആ
എല്ലാരും ചോയ്ക്കും പക്ഷെ നമ്മക്കിപ്പോ അങ്ങനെ പെട്ടന്ന് നടക്കത്തില്ലല്ലോ
പോകാം പറ്റൂല ലേ
ആ
നല്ല ഭംഗിയുള്ള നാടല്ലേ ല്ലേ വയനാട്
ഓഹോ നല്ല ഭംഗിയുള്ള നാടാണ് സുഖാണ്
എല്ലാ
ആ ആ നല്ല വൈബ് ബുള്ള നാടാണ്
ഇവടന്നൊക്കെ ആൾക്കാരോരുപാട് കാണാനൊക്കെ വരുന്നുണ്ട് ഞങ്ങളെ
ആ നമ്മളാവടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയോണ്ട് കുറെ പേരവിടെ സ് സ്റ്റേ ചെയ്യാനും ഇതാക്കാനൊക്കെ വരുന്നോര്
ആ വായനടൊരുപാടാൾ ക്കാര് വര്ന്ണ്ട് വയനാട്ക്ക്
ആ ആ
ങ്ങനെ അങ്ങനെ ആ ടൂർ വെക്കേ വെക്കാഷനൊക്കെ ആവുമ്പളെ
ആ വരുന്നൊണ്ട് ഇവടെ വയനാട് പിന്നെ എക്സ് ടൂറ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ കുന്നും മലയും കേറി നടക്കാ കാണാ അതക്കത്തന്നെ
അങ്ങനെയൊക്കെ തന്നെയാണേയ് വെക്കാഷനൊക്കെ ആവുമ്പോ പിള്ളേരൊക്കെ ആയിട്ട് വന്ന ആൾക്കാരൊക്കെ അങ്ങനൊക്കെ ഉദ്ദേശിച്ചിട്ടല്ലേ ഈ വരണത്
ആ പിന്നെന്ന് പറഞ്ഞ നമ്മക്ക് സമാധാനൊണ്ട്
ആ അല്ല നല്ല അന്തരീക്ഷ ഇ ഒള്ളൂല്ലേ അല്ലാ വൈ ഉള്ള അന്തരീക്ഷം ഉള്ളപ്പോ നമ്മക്കൊരു സമാ ഒര് ആ ആ അതന്നെ
സമാധാത്തിലിരിക്കാൻ പറ്റൂല നമുക്ക് ഉം
വേറെന്താ വിശേഷം
വേറെന്തു ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുന്നു ഞ്ഞ് കൊറച്ച് കഴിയുബം നാട്ടിലെ വിശേഷം അടെ പറഞ്ഞ പോലെ തന്നെ വെയിലാണെന്ന പറഞ്ഞത്, ഉച്ച വരെ വെയിലായിരുന്നു ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടായിര്ന്നു
അതെല്ലേ ആ എല്ലാട്ത്തും ഒരുപോലെ തന്നേള്ളത് ചെ സ്ഥലത്ത് മഴ പെയ്യ്ണ്ട് ന്ന് പറഞ്ഞ്
ആ അപ്പൊ വെയിലാന്ന് പർഞ്ഞു അപ്പൊ പിന്നെ വിളിച്ചപ് പ്പൊ അമ്മ പാത്രം കഴുകുവാന്ന് പറഞ്ഞു അങ്ങനൊക്കെ പറ്ഞ്ഞ്
അതെ എല്ലാ ദിവസോം വിളിക്കോ
ആ എല്ലാ ദിവസോം വിളിക്കും ചെല സമയത്ത് റേഞ്ച് കിട്ടത്തില്ല അത് മാത്രേ ഒരു ഇഷ്യു ഒള്ളു ഇ രാത്രി ആയി കഴിഞ്ഞ ആ കാർമേഖം മൂ ടി മഴ പെയ്തിട്ടുണ്ടെങ്കിലൊന്നും റേഞ്ച് കിട്ടൂല
ആ ആ അപ്പോ കിട്ടാൻ പാട് ആണ് ലെ
ആപ്പോ കിട്ടാൻ പാട് ആണ് അപ്പൊ
അപ്പൊ പിന്നെന്തെയ്യും പിറ്റേ ദിവസം വിളിക്കോ
ആ പിറ്റേ ദിവസം വിളിക്കും ചെലപ്പോ എപ്പഴൊന്നും വിളിക്കാറില്ല ചെൽ പ്പോ ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം വിളിക്കും ചെലപ്പോ ഒ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നെ നമ്മള് ഈ പണീന്റെ തിരക് ക്കായതോണ്ട് എപ്പഴും വിളിക്കാൻ പറ്റിന്ന് വരില്ല പിന്നെ ചെൽപ്പോ പണി കഴിഞ്ഞ് വരു ഇപ്പളൊക്കെ ചെൽപ്പോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകും
പട്ടിടൊക്കെ ശല്യം ഒണ്ടോ അവടെ പട്ടിടൊക്കെ പട്ടി പട്ടി
എവിടെ ഇവിടെ നമ്മള് വർക്കെ യ്നോട്ത്തോ ഏയ് അങ്ങനത്തെ ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുല്ല.
ആഅ ഉരുൾപൊട്ടല് സമയത്ത് ഒരു പട്ടിയൊക്കെ അവിടെ ആ അ വീട്ടാരെ കാത്തൊക്കെ നിന്നിരുന്ന കാണിച്ചില്ലേ ഭയങ്കര സങ്കടകരമായ കാര്യോർന്ന്.
ആ പട്ടിയുണ്ടായിരുന്നു ആന കാട്ടാന സംരക്ഷ് ണ്ടായിരുന്നു
അതെല്ലേ? ആ ആ നി താമസിക്കുന്നോടത്ത് പട്ടിയുണ്ടാ മറ്റോട്ത്ത് അമ്മളോട്ത്ത്
പട്ടിയൊക്കെണ്ട് പക്ഷെ നമ്മള് വളർത്തുന്നില്ല.
അതല്ലല്ലാ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പട്ടിടെരു ഉപദ്രവം ഉണ്ടല്ല
ആ അങ്ങനെ ഉപദ്രവം ഒന്നുൽ നമ്മളവ്ടെ
അതെല്ലേ ഇവിടെക്കെ ഭയങ്കര പട്ടിടൊക്കെ ഭയങ്കര ശല്യ പട്ടിം പാമ്പും ഇത് രണ്ടും ഭയങ്കര ഇടങ്ങ
ആ നമ്മടവിടെ പാമ്പ്ണ്ടാവും പക്ഷെ ആ അങ്ങൻത്തൊരു വിഷയങ്ങളൊന്നുല്ല നമ്മ പട്ടിയുടെ അങ്ങനെ ഒരു ശല്യോ ഇതോ ഒന്നുല്ല.
ആ ഞങ്ങക്
പട്ടികള് ഇണ്ടാവും നമ്മേ ഒന്നു ചെയ്യത്തൊന്നുല്ല അങ്ങനെ ഒന്നും ചെയ്യു കൊന്നുല്ല
ത്രി കുറെ കഴിഞ്ഞ് ഓടിച്ചു
ആ
ഓടിച്ചു വിടും പാമ്പു പിന്നെ നമുക്ക് ഇവിടെ സ്ഥിരം ഉള്ളതാണ് അത് വലിയ പ്രശ്നാക്കണില്ല. മൂന്നാല് ദിവസം കൂടി മുമ്പ് പാമ്പ് റൂമിലേക്ക് ഒരെണ്ണം വന്നു കയറി
ആ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. പാമ്പ് കേറിയ കേറീട്ട് ഉണ്ടായിരുന്നു തണുപ്പ് ചെലപ്പോ ആയതുകൊണ്ട് അതാണ് പാമ്പൊക്കെ
വീട്ടിൽ അല്ലേ മനുഷ്യന്മാരൊക്കെ പുറത്തേക്കു ഞങ്ങടെ വീട്ടിനുള്ളിൽ പാർക്കട്ടെ എന്ന് പറയണെ.
ആ വാർത്തയിൽ ഒക്കെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു.
എന്താണ് മേളം എന്തോരം പിള്ളേരെ ഒക്കെ ആൾക്കാരൊക്കെ
മിക്ക ദിവസോം ഇന്നലെ മിനിഞ്ഞാന്ന് എങ്ങാണ്ടും അതുകൊണ്ട് കടിച്ചെന്നും പറഞ്ഞിട്ട്
ആ ആ
അടിച്ചു കൊണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട്.
ആ അതാണ് ഷൂളിന്റെ ഉള്ളും ഇതൊക്കെ നോക്കിയില്ലെങ്കില് ശദച്ചിച്ചില്ലെങ്കിൽ പണികിട്ടും ആ അത് അങ്ങനെയാണ്
പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ വിഷോം അതു ഇതും ഒക്കെ ഇറക്കാനൊക്കെ നടക്കണ്ടേ
ആ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം
ആ രണ്ടു കുട്ടികളിപ്പോ ഇവിടുത്തെ ഈ അടുത്ത് ഇന്നാള് മരിച്ചില്ലേ അതിൽ ഒരു കു ട്ടി അപ്പൊത്തന്നെ മരിച്ചു പോയില്ലേ പിരാക്ക്
ആ
ഒരു കുട്ടി രക്ഷപെട്ട്
നമുക്ക് അറിയുന്നില്ലല്ലോ ഇ ത് എന്ത് പാമ്പാ കടിച്ചേ എന്താന്നുള്ളത് അറിയില്ല എന്നാ ഓക്കേ
ആ ശരി
ശെരി